ആ ഹലോ എന്താ
അല്ലെതെ
ആഹ് നല്ല വിശേഷം
ഉം ചായകുടിക്കാനായോ
ചായ കുടിക്കാന് ആ ചോറ്
ആഹാ
സാധാരണം മറ്റിപ്പോ നേരാംപ്പൊതി ചോറും പിന്നെ ജൂസ് ഒക്കെ കൊണ്ടുവന്ന് എലയില്ലേ പ്രസവിച്ചുകെടക്കുവായൊണ്ട് ഈ പക്ഷെ ഇന്നിപ്പംഉമ്മാക്ക് നല്ല പനിയായിട്ട് കെടക്കുവ തിന്നണോന്നുള്ളോണ്ട് ഞാനും ഉമ്മച്ചി കാണാതെ ഒഴപ്പിക്കാ
ഹിഹി ചീത്താ പറയൂല്ലേ
ഉമ്മച്ചി കണ്ടീല്ല ചോറൊന്നും വെച്ചീല പിന്നൊന്നും ചോയിച്ചീലാ ഇത് വെയ്യ കെടക്കാ ഇന്ന് ഇന്നല്ലേ നടക്കുള്ളൂ
ഹും ഹും ഉം ഇല്ല ആ പരിപാടി ഇല്ല
ഇല്ലല്ലേ
ഉം ഉം ഉം ഇഷ്ടല്ല വേണ്ട എവിടയും പോയാല കൂടിക്കും ഉം
പിന്നെ വേറെന്താ ഒഴിക്കല് അപ്പൊ വൈകുന്നേരം
ഉം ഒന്നും കഴിക്കൂല
അ ആഹ് ആഹ്
ഞാന്
വീട്ടില് ആർക്കും പതിവില്ലേ
ഉം ഉപ്പക്കിണ്ട് ഇപ്പം പൊറത്ത്ക്കോവും ഉം
ഇന്റെ ഉമ്മാട ഹസ്ബൻ്റിന്റെ വീട്ടില് എല്ലാരും വൈകുന്നേരം കട് കട്ടൻചായ കടിയില്ലെങ്കിലും കട്ടൻചായ നിർബന്ദാ ഓ കട്ടൻചായ നട്ട് ഉച്ചക്ക് വരെ കട്ടൻചായ കഴിക്കും
ഇല്ല അങ്ങനൊരു പതിവൊന്നുല്ല പിന്ത്
ആഹഹ്
പിന്നെഎന്തൊക്കെയാ ഉണ്ടാക്കാ വൈകുന്നേരംചായക്കുടിക്കുമ്പോ
ഞാന സ് ഇവിടെ ഇന്റെ വീട്ടിലാകുമ്പോ ഇവിടെ കട്ടൻചായക്ക് വെല്ലിമ്മക്ക് മാത്രം ഫ്രീയാണോ വല്യയുമ്മക്ക് ശർക്കരയും കട്ടചായയും അവല് കട്ടില്ല അഹ്‌ അത്പറയും ആവില് ക ട്ടൻചായ അങ്ങനത്തെ കോമ്പിനേഷനാറസ്ക്ക് പയകടിയോ ഇന്റെ ഹസ്ബൻറ്റിന്റെ കൊടെലവുമ്പോ അവിടെഎന്തെകിലുംഒക്കെ സ്പെഷ്യൽആയിക്ക്‌ ആവും എണ്ണക്കടികള്
ഉ ഉം അങ്ങനെ
അങ്ങനെന്ന് പയമ്പരിയോ കൊക്കവടയോ എന്ദിരൊക്കെ ഉണ്ടാക്കൂ ഞാനൻ ഉണ്ടാക്കളുട്ടോവേറെആരും ഉണ്ടാക്കൂല ഇന്റെ അമ്മായിമ്മ
അല്ലക്കി വേറെന്തൊക്കെയോ കടികളൊക്കെ ഉണ്ടാക്കും
ഹ്മ്
ഇപ്രശ്ര്ര് കുടിട്ടുള്ള
ഏ ഏഹ് ഉമ്മ്
എങ്ങനെ
ഉമ്മ അല്ലോ കുക്കെയോ
ഇമ്മ നാടൻപുട്ട് നല്ലോണം ഇണ്ടാറിയ
ഹസ്ബൻഡ്ന്റെ മ്മയാണോനിങ്ങടെഅമ്മയാണോ
എ ന്നാൽ ഫുഡ്പറഞ്ഞാല് നമ്മള് വിചാരിക്ക ഇങ്ങനെങ്ങനെ കട്ടാൽഇന്ന് കറിയവുള്ളൂ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നുംല്ല ഏത് മോഡല് പല പല മോഡല് വ്യത്യസ്ത ചമ്മന്തികള് വ്യത്യസ്തക്കറികള് ഭയങ്കര ഇൻട്രസ്റ്റ് പക്ഷെ സ്‌പെഷൽസ് ഒന്നുംഉണ്ടാകക്കൂല ആഹ് ഇങ്ങനെ മന്തി ഉം റോസ്റ്റ്അങ്ങനെത്തെ പരിപാടികളൊന്നുല്ല
ആഹ നടൻ
നാടൻ
നാടൻ ഐറ്റംസ് എന്താഎഉമ്മഇണ്ടാക്ക്ക്കെഏറ്റവുഇഷ്ട്ടം
കറികള്
കറികൾ
ഉഹ്മ് വെറൈറ്റി വേറെൊരിത് വേറെടെസ്റ്റ്
ആഹ
ഉമ്മ്മേ ഉം
അല്ല മോര് കറി...
ആഹ ഒക്കെ ഉണ്ടാക്കും അത്ണ്ടാക്കും അങ്ങനെയല്ല ഞൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനത്തെ കറികളൊന്നും ലോകത്തില്ലാ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെഇണ്ടാക്ക
ആണോ
പൂളകളുണ്ട് ചെലപ്പം കാച്ചിൽന്നുംണ്ട് ഉം കാവത്ത് കാവത്തിനുണ്ട്
ആ കാവുത്തുംഎ തേ കർമൂസ് അങ്ങനൊക്കെ തേങ്ങച്ചിട്ട്
അങ്ങനത്തെ അങ്ങനത്തെ വേറെ മോടല ഒക്കെ ഇണ്ടക്കും
അവിടുത്തെ ഉമ്മമാ എ ഉമ്മാളിക്കന ഇന്റെ വെള്ളിമന്റെ ഏറ്റത്തിന് ഉമ്മമാളിക്കന അപ്പൊ ഓലെ അങ്ങനത്തെ കാച്ചിലി ചേന ചേമ്പ് എത്ത് അങ്ങനെ ഒരു ഇലല്ലേ ചേമ്പിന്റെ ഇല
താട്
താള് അതിനോടൊക്കെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കും വേറെ
ഹല
അ പൂ കാണാനല്ലോ
കൂട്ടാൻ കൂട്ടാനു ഈ ച പൂടെയും ഇതൊ കിട്ടാണ്ട്
നോമ്പിന് മുപ്പത് ദിവസൻ്റെ ഹസ്ബൻഡിന്റെ പുരൽ കൂട്ടാനുണ്ടാവും
ആഹ് അപ്പളാ എല്ലാം കഴിക്ക
അതോ ഓല് രണ്ട് കൂട്ടം കടികള് ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മള് മഹ്‌രിബിന്റെ ടൈമില് അത് കഴിഞ്ഞിട്ട് പത്തിരിയും ഏഹ് പിന്നെന്താ വേറെ എന്തെങ്കിലും അതായത് കൂട്ടാനും കൂട്ടാൻ നിർബന്ധാ അതൊക്കെണ്ടായ ഴ അതായത് മഹ്‌രിബ് നിസ്‌കാരം കഴിഞ്ഞ് വന്നിട്ട് അതും ഓര് കഴിക്കും അത് കഴിഞ്ഞ് തറാവി നിസ്‌കാരം കഴിഞ്ഞ് വന്നിട്ട് നല്ല കഞ്ഞി
ഇക്കെ പള്ളക്ക് കേറ്റണ്ടേ
അഹ് അവിടെ വെ കുറച്ച് വെറൈറ്റിയ അവിടെ ഫുഡിനോട് ഭയങ്കര പ്രിയ ൻ്റെ പെരയില് ആഹ് അത്ര ഒന്നും കഴിക്കൂല ന്റെ അനിയനൊക്കെ ഉണ്ട് അങ്ങന ങ്ങോട്ട് പോവൂല എണ്ണക്കടി ഒന്നോ രണ്ടോ അവിട അങ്ങനെല്ല രണ്ട് എണ്ണക്കടി എത്രോ ഒരു ഞങ്ങളൊരു ആറ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ആറോ ഏഴോ ആൾക്കാര് കക്കാരൊക്കെ ഉണ്ടെങ്കും ലുണ്ടോ ഒരു മുപ്പതു കടി എങ്കിലും ഉണ്ടാവും ഒരു കടി അതാണ് നമ്മള് എങ്ങനെ കഴിക്കും
ഹസ് വീട്ടിലെ കുറയൊക്കെ എങ്ങനെയായിരുന്നു കഞ്ഞി വേണം പിന്നെ പത്തിരിയും പിന്നെ ഫ്രൂട്ട്സ് പൊരി ഇപ്പ ഞാൻ പൊരിണ്ടാക്കുന്നക്കെ ബാക്കിക്ക് നിക്കും
എന്താ
കൊറേ ഒന്ന്ത്തന്നല്ല ഒന്ന് ക്യാഷ് പ്രോബ്ലം രണ്ട് അത്രയും ആൾക്കാരൊക്കെ ഉണ്ടാക്കണമെങ്കില് ഞങ്ങളുടെ മടി
അവിടെ ഇളച്ചികളൊക്കെ ഉണ്ടന്നല്ലെപറഞ്ഞേ
ആഹ് എ ഒക്കെ ഓലൊക്കെ ഇണ്ടാവും പക്ഷേ ഉം ആ ഒരു മാനേജിങ് നമ്മള ത നമ്മളും വലിയത നമ്മള് അവരുത് വരും മാനേജ് ചെയ്യല് അക്കെ നമ്മള് ഹെഡില് നമ്മള ഒരുതിയിലാണ് എന്നുള്ള എനക്ക് വരും പിന്നെ ഉം
ഞങ്ങവിടെ എങ്ങനെ വെച്ചാല് ഇമ്മ പത്തിരി ഉണ്ടാക്കും
ഉം
മൂത്തച്ചി കറിണ്ടാക്കും അല്ലെങ്കിൽ ഇറച്ചി ഓ എല്ലാരും ഒരുമിച്ച് കുറവാണ് എന്നാലും ഇപ്പ എല്ലാരും പഠിക്ക കിക്കാരൊക്കെ പോയോണ്ട് അതിന് കൊറവാ പക്ഷെ ആദ്യം എല്ലാരും ഒരുമിച്ച്തു അപ്പൊ ഇളച്ചി എന്ത് ചെയ്യും എളിച്ചി അല്ലേൽ മൂത്തിച്ചി കറി ഉണ്ടാക്കാൻ നിക്കും സ്നാക്സ് രണ്ട് ുഞൻെ
ആഹ ആഹ ആഹ
ഹസ്ബഡ് ൻ്റെ ഇപ്പെന്നെ ആണ് അയുടെ ജ്യൂസിന്റെ സ്പെഷ്യലിസ്റ്റ്. ഇപ്പെന്നെ ജ്യൂസ് ഇണ്ടാക്കാ
ഉം അത് കഴിഞ്ഞിട്ട് ഈ പാത്രം ഒക്കെ ആര് അട്ക്കി വെക്കും
അത് അതാണ് കോമെഡി ഇമ്മാ ഇമ്മെക്ക് കഴിയെങ്കി അതായെത് ഞമ്മക്കൊന്നും വയ്യാന്ന് ഇണ്ടെങ്കി ഇമ്മ ചെയ്യും അല്ലെങ്കിൽ മുത്തെച്ചിം ഞാനും എളെച്ചിം കൂടിം ഫുള്ള് ക്ലീൻ ചെയ്യും ഒരാള് പാത്രം കെഴ്ക്കാണെങ്കിൽ ഒക്കെ ഒര് വീട്ട്ലാ എളച്ചി വെരച്ചലും മുട്ടാ ഏഹ് ഇല്ല
ഉം എനിക്ക് രണ്ട് മൂത്തച്ചി ഇണ്ട് രണ്ട് എളച്ചിണ്ട് രണ്ട് മുത്തചാള് പോയിണ്
പോയോ ഇപ്പൊ ഇങ്ങള് വീട്ട്ല്?
ഞങ്ങള് മൂന്ന് പേര് ആഹ്
ആഹ് ഞങ്ങക്ക് ഇണ്ടാക്കണം സ്ഥലൊന്നും ആയില്ല. ഇന്ഷാ അല്ലാഹ് ഇണ്ടാക്കണം ഇന്ന്ണ്ട് പ്ലാൻ
ഉം സ്ഥലം വാങ്ങിയതാണ് ഉം ഉം
കൂട്ടും
ആഹ്
പോവുമ്പം
ഉം ബേം
ഇങ്ങള് എങ്ങനെ
ആഹ് എല്ലാരും കൂടെ അങ്ങട്ട് ഇട്ക്കലാ
ആഹ് ഒരാള് അടിക്ണങ്കി ഒരാള് തോട്ക്കാ അങ്ങനെ
കയ്യോളും ആഹ് ഒരു സംഭവങ്ങളൊക്കിം കയോളും എല്ലാരോടിം അണ്ട് ഇട്ക്കും അഹ് പിന്നെയ്ച്ചാ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഓല്ക്ക് കോട് പാല് കൊടുക്കാനും ഓലെ നോക്കാനും ഒക്കെ ഇണ്ടാവും അയ്ന് പോവും അയ്ന്റെ എടില് നോർമൽ ദിവസങ്ങളിൽ അടിചെരി തര് ക്കാന് ഒരാള് അട്പ്പത്ത് വേറാ വേറാൾക്കാര് അങ്ങനെക്കെ
ഇമ്മള്ടുക്കലെ
ആഹ്
അമ്മ റെസറ്റ് ഇല്ലേ എത്ര ആൾക്കാരുണ്ടല്ലോ അമ്മ പ്രായയമ്മേ
നോ കൊഴപ്പമില്ല പ്രായുണ്ട് പക്ഷെ എടു ക്ക ആരു അറുപത് അറുപത്തഞ്ച് ആഹ് ഒരു ടൈപ്പ്
എന്റെ പ്രായല്ല
ഉം എടുക്കാനുള്ളല്ല ശക്തിയും -
ഉം പിന്നെ അമ്മ വേറെ പണി പോ പോ തൊടുത്ത പണിക്കോ അങ്ങനെ ക്ലീൻ ആക്കി ഇങ് ഏ
വളർത്തു മൃഗങ്ങളൊക്കെയുണ്ടോ
ഇല്യ അതൊന്നുയില്ല അതൊന്നും ഇല്യ പിന്നെ കോഴി ഉണ്ടായിനെ അതൊക്കെ ഒഴിവാക്കി
ആ അല്ല കോഴ ഇങ്ങനെ വളർച്ച മുട്ടിട്ടു കൊയ്യ
സാധാരണ നമ്മളെ വീട്ടിലൊക്കെ വളർത്തൂല്ലേ നാടൻ കോഴി തന്നെയാണ് സാധാരണ വളർത്തണ പോലെ അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ഫാമിംഗ ആയിട്ട് ഒന്നുല്ല
ആ ആ ആ
ഉം
കോഴി അറിയുമ്പോല്ലേ എനിക്ക് ബി കോഴനോട് ഭയങ്കര ഒരു നൊസ്റ്റാജിക്ക് അനുഭവം
ഉം
അവിടെണ്ടായിരുന്നു
ഇവിടെ ഇന്റെ തറവാട്ടില്
ഉം
ആ കോയി എപ്പോഴും കൊ ത്താൻ വരുന്ന ഒരു കോഴി ആയിരുന്നു എവിടെ കണ്ടാലും ആ എന്താ വച്ചാല് വേറെ ആരും കൊത്തൂല ഞാൻ എന്റെ ഫ്രണ്ടിനെ പറ്റി ച്ചു കൊണ്ട് പോയി ഓള കൊത്തില്ല എന്നിട്ട് ഇന്നേ
തെരഞ്ഞു കൊത്തി ആ എന്തോ പ്രശ്നണ്ട് വിചാരം എനിക്ക് ഇണ്ടാവും ആ ച ചില മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാവും പക്ഷെ എന്റെോടെക്കെ ഇണ്ടായിത് എല്ലാരെ കൊത്തുവാരുന്നു
ഏ ഇത് ഇന്നെ മാത്രം അവസാനന്റെ അമ്മായി അതിനെ കൊന്ന് കറി ന്ന് ബിരിയാണി വച്ച് തന്നു
ഉഷാറായി ആയിക്കോട്ടെ